ആ കേൾക്ക്ണിലേ ആഹ് ണ്ട് ണ്ട് എന്താടുക്കണ്
ഞാന് ഇവിടെ കെടക്കുന്നു
ഓ അവിടെ എന്ത്ചെയ്ണ്
മഴണ്ടോ
ഏ
മഴയുണ്ടോ
മഴല്ലേ രാവിലെ ഉണ്ടായിനു ഇപ്പൊ നല്ല വെയിലാണ്. അവിടെ
ഇവിടെ രാവ് ഇന്നലെ നല്ല മഴയില് ഇന്ന് രാവിലെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പാറ്റല് ഇന്നില്ല ഇപ്പ വെയിലുണ്ട്.
ഇന്നലെ അത് മൂടിക്കാണ്ട് ഇങ്ങനെ നിക്കനു.
മൂടലൊന്നുമല്ല ഇന്നല്ലേ ഞങ്ങൾക്ക് പുറത്ത് ഇറങ്ങാൻ കയ്യില കോരിച്ചൊരിയ.
ഉം അത് ഇണ്ടാങ്ങിനെ എടകടക് ഇങ്ങനെ
ഉം ഇവിടെ ഇന്നലെ മെനിയാന്ന് രാത്രി തുടങ്ങിയ മഴ ഇന്നലെ രാത്രിയോട് കൂടി നിന്നു. രാത്രിയന്ന കെടന്നപ്പളൊക്കെ അങ്ങനെ വെയ്യാണ് അപ്പളാ നിന്നാറിയില്ല അന്ന് രാവിലെ അതിയാലും ഇല്ല.
ആ ഈ സ്കൂൾക്കും മദ്രസക്കും ഒക്കെ പോകണ്ട നേരത്തേക്ക ആ
അതാണ് ബുദ്ധിമുട്ട് ചിലപ്പോം മദ്രാസ്ക്ക് പോകുമ്പോ കൊട കൊടുക്കാ മറക്ക. മഴണ്ട്ത് രാവിലെ പോകുമ്പോ മഴ ഇല്ലെങ്കി കൊടന്നൊക്കെ ഞാനൻതാണ്. അപ്പൊ പയ്യോ മദ്രസക്ക് പോയപ്പോ എന്ത കൊട കൊടുക്കു കാൻ മറന്നു പോയി അപ്പൊ കൊണ്ടുപോവാതെ പോയി പിന്നെ മനസ്സക്ക ഒരടങ്ങാറ് അപ്പേ മദ്രസ വിടുന്നസമയം മഴ പെയ്യാതെക്കെട്ടെ വെയ്യാതെട്ടെ എങ്കി പിന്നെ കൊടയും കൊണ്ടങ്ങനെ റ്റെത്തണം. അപ്പം പെയ്തില അവിടെ എത്തി കൊറച്ച് കഴിഞ്ഞപ്പോതിനന് ഇങ്ങനെ പാറ്റല് ഇങ്ങനെട്ട് വന്നു.
ഇപ്പൊ നമ്മള് എപ്പളും കൈ പിടിച്ചണം എപ്പളാ പയ്യ പറയാ റ്റൂല
പറ്റൂല അതിനെ തന്നെ മറന്നു പോകണം ആ സംഭവം. മഴ അല്ലെങ്കിൽ അത് മറക്കാതെ കൂടെ പിറപ്പാണെന്നല്ല ഓർമ്മ അപ്പല്യ
മ് മ് മ് ഉം ഭക്ഷണം. ആ പോയി ഭക്ഷണൊക്കെ നേരത്തേ കഴക്കുവോ
ആയ് ഞാന് മക്കളൊക്കെ പോയന്നെ ഒറ്റക്കാണ് ഭർത്താവും പോയ ഒറ്റക്കല്ലേ അപ്പൊ എപ്പോഴാണോ വിശക്കണ അപ്പാടെ പോയി കഴിക്കും.
ഉം പണി കഴിഞ്ഞ്ഉച്ചക്ക് ഉറങ്ങിതാണല്ലേ?
ഉറങ്ങലൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ ഇങ്ങനെ ഫോണങ്ങനെ തു വിളിക്കുമ്പോങ്ങനെ ഉറങ്ങാതെങ്ങെ നിന്ന് ഇവര് മൂന്ന് മൂന്നേക്കാലക്കുമ്പോ മോനെ കൊണ്ടുവരാൻ പോണം.
ആ
അപ്പൊ ന്നെ ആ അടുത്താണ്. എടുത്തന്നെ വണ്ടീല് പോലാണ്.
വണ്ടീയില് ദിവസപ്പൊ കൊണ്ടുവരാൻ പോണോ?
ഞാന് വണ്ടി ഓട്ടും. ഞാൻ ന്റെ വണ്ടിൽ കൊണ്ടുവരും.
ആ സ്കൂട്ടിമ്മെ കൊണ്ടറോ.
ഓ
മ് ചെറുതാവുലെ മോന്.
നൈസറിൽപ്പാക്കിയാ.
ആ മടിണ്ടാ പോവാന്
ഇല്ലല്ലോ ഒന് കുട്ടികളും അവിടെ പിന്നെ ഇപ്പൊക്കെ നൈസ്രൽ പറഞ്ഞ പാർക്കാണല്ലോ.
നൈസറിന്ന് പറഞ്ഞ അംഗൽവാടിയിലറിയുന്ന്.
ല്ലല്ല നൈസറി സ്കൂളിന്റെ കീഴില് എൽ കെ ജി, യൂ കെ ജി ഉം അവിടെന്നറഞ്ഞാൽ പാർ കൊക്കെണ്ടാകുമ്പോ ഇബൻ പ ഒര് പറയല് പാർക്ക് കൊണ്ടാക്കികൊണ്ടന്ന നഴ്റി പോകാന്ന് പറയില്ല പ പാർക്ക്ക്ക്
ആ ഇപ്പൊ ഞമ്മൾ പഠിച്ച കാലത്ത് അതേമാതിരില്ലല്ലോ ഇപ്പ ആ കുട്ട്യേൾ എങ്ങനെ
ഓരെ ഇഷ്ടല്ലെപ്പോ സ്കൂൾന്ന് പറ ടീച്ചേഴ്സായാലോ ഒക്കെ ഓര് ഞമ്മളെ അവിടുങ്ങാട്ടി സ്വാതന്ത്ര്യം ഓല്ക് അവിടെ കിട്ടോയ്. ഇവിടെറഞ്ഞ പൊറത്തുക്കൊന്നും വിടൂല മഴയാണ്റഞ്ഞ് അവിടെ പിടിചെക്കോല്കവിടെ പാറ ഇപ്പൊ എന്തെല്ലോ ഇണ്ട്ന്നോ കീണ സാധനണ്ട് എല്ലാ ഒരു പാർക്കിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ നഴ്സറിയിലുണ്ട് അവിടെണ്ട്.
പ്രൈവറ്റാ ഗവർമെന്റോ
നഴ്സറി പ്രൈവറ്റായിട്ട് സ്കൂൾ അതിന്റെ അടുത്ത് അതിലെന്നെ സ്കൂളുണ്ട്. ആ സ്കൂൾ ഗവൺമെന്റ് ആഹ് പ്പങ്ങനെ ഇണ്ടല്ലോ ഗവൺമെന്റ് സ്കൂളിന്റെ അടുത്‌ ഇതിലന്നെ പ്രൈവറ്റ് ആയിട്ട് നൈസറി നോക്കും.
ആഹ് അതെ തന്നെ ഇവടെക്കെ അങ്ങനെത്തന്നെണ്.
ആ പക്ഷെ സ്കൂളിന്റെതാണ് ആ പാർക്ക്ന്ന് പറയണത്. കുട്ടേക് നൈസറി കുട്ടേക്കും എല്ലാവർക്കുല്ലതന്നേണ് നാല് വരേല്ല സ്കൂള് ചെറിയ സ്കൂളാ അതവിടെ ഗെയ്റ്റിട്ട് പൂ ട്ടി ഗേറ്റ് പൂട്ടിയിടും ഓരോ ടൈമില് ഓരോ പീട്ടിന്റെ ആൾക്കാർക്ക് അങ്ങനെ തുറന്നൊടുത്തിട്ട് കളിക്ക.
ആഹ്
പിന്നെ പ്പോറഞ്ഞാല് നെയ്സറി കുട്ടിയെക്കാണ് അധികം കൊടുക്കണത്. കാരണം കരയ്ണ ടൈമല്ലേ അവിടെല്ലാം മക്കള്.
ഉം ഉം ഇപ്പൊ പോ സ്കൂള് മറ്റേ ടിവിണ്ട് തോന്നുണു കാർട്ടൂൺൊക്കെ
എല്ലാം കിട്ടും മദ്റസ്സില് വരെല്ലേ.
ഉം എന്റെ കുട്ട്യേലൊക്കെ ഇപ്പൊ കിട്ടണങ്കിലേ അല്ലെങ്കിപ്പൊ കുട്ടികളൊക്കെ
പോകൂലേ വീട്ടിലൊൽക് എല്ലാരെ കയ്യില് കയ്യിക്കന്നെ കിട്ട്ണ്ടല്ലോ ഫോണ്. പിന്നെപ്പോൽകും പോകാനൊന്നും പൂതിണ്ടാകൂല. ല്ല
ഉം
എന്ത് ചോറ്ക്ക് കറിയൊക്കെ
ചോറ്ക്ക് കറി ഉം പരിപ്പും മുരിങ്ങകായും ഇട്ടിട്ട് പിന്നെ ച ചക്കകൂട്ടാ അവിട നിങ്ങളാ വഴി എരിലൊക്കെ ഇണ്ടാ ചക്ക.
എന്റെ വീട്ടിലുണ്ട്. ഇവിടെല്ല ഹസ്ബന്റിന്റെ വിടെല്ല. ഇവിടെ ചക്കന്നുല്ല.
ആ ചക്കക്കൂട്ടാണ്ടാക്കിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട് കുട്ടികൾക്ക് രാവിലെ പൊരിച്ചത്ണ്ട്. ഹസ്ബൻ എന്റേന് പിന്നെ ഈ മീനുണ്ടാവൂലെ നീറീന്.
ആ
നറീനെ ഹസ്ബൻഡ ഞാൻ കൂട്ടൂല
ഞാനും കൂട്ടില്ല കേട്ടണ ഞാൻ കൂട്ടൊന്നുംല്ല തോട്ടില്ല മീന പുഴയല്ല മീൻ അതൊന്നും ഞാൻ കഴിക്കൂല
ആ ഇത് ഹസ്ബൻറ് അങ്ങനെ പിടിക്കാൻ പോകും ഇ മഴ അല്ലിപ്പോ
ഇവിടെ അങ്ങനൊട്ടോ പിടിക്കാനൊന്നും പോലെ അതേം കണ്ട വേഗം വാങ്ങിക്കൊണ്ടിര ഞാ ഉണ്ടാക്കി കൊടുക്കും ഭയങ്കര ഇഷ്ട അവിടെ
ഞാൻ ഉണ്ടാക്കി കൊടുക്കും മുറച്ച് കൊടുക്കും ഒക്കെ ചെയ്യും പക്ഷെ ഞാൻ കഴിക്കൂല
ഉം ഉം
അപ്പൊ അത്ണ്ട് അത് മസാല ഇട്ടിട്ടുണ്ട് വന്നിട്ടില്ല ഹസ്ബൻ് ഇ നേരം വൈക്കിക്കണം
അതാ മീ പി പിടിക്കാൻ പോയതാ
അല്ല കടയാണ് കടയില് പോയിട്ട പോയതാണ് പിന്നെ എവിടെയും പോന്റെ ബൈക്കലൊക്കെ തോ വട്ടില് വെള്ള മീന ആരെയും പുത്തക്കാരെ കണ്ടപ്പോ കേ നോക്കിക്കു എന്താ അറില
ചോറിന് ചോറിന് വരണതാ
ആഹ് ആഹ് ഇവിടെ അടുത്തന്നെയാണ്
ഏ അപ്പ് ചോറ് തിന്നിട്ട് അങ്ങട്ട് ചോറ് തിന്നിട്ട് അങ്ങോട്ടന്നെ പോവാ
ആഹ് പോവാന്നർഞ്ഞ ചെല്പ്പം പോവും ചെല്പ്പം പോവൂല അമ്മൾത്തെനാവുമ്പോ അമ്മ തോന്നുമ്പം പോവും തോം മ ആഹ് മഴ ധികം
കട പൂട്ടി പോരണ്ടേ.
ആഹ് കട പൊട്ടിക്കാണ്ടേന്നെ വെര്ല് അമ്മൾ തേനാവുമ്പളേ
അല്ലെന്തിന്റെ കട
ആ എല്ലാതും ഉണ്ടേ ഫാൻസി ഐറ്റമുണ്ട് ചെരുപ്പ് ഐറ്റമുണ്ട് സകൂളിന്റെ മുന്നിലാണ് മുട്ടായി ഐറ്റം
ആഹ് അപ്പ പിന്നെ ഉച്ചയ്ക്ക് പൂട്ടി വിചാരിച്ചിട്ട് കുഴപ്പവൊന്നുമില്ല സ്കൂള് വിടുന്ന സമയ
സ്കൂള് ആ സ്കൂളിത്തെ കുട്ടികളപ്പൊ പുറ ത്തേക്കങ്ങനെ വിടണില്ല
ആഹ് ആഹ് ആഹ്
എന്റെ അന്ന് കർശനം ആക്കീട്ടേ ഞാന് ഇണ്ടായിന്നല്ല പിന്നെ അതിന്റെ ശേഷം ഇപ്പോ ഓൽക്ക് എന്തേലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലേ പോവാം
ഉം ഉം
പരിപാടിയൊക്കെ ഉണ്ടെങ്കില് അങ്ങനെയൊക്കെ വാങ്ങാം അല്ലാതൊന്നും ഓല് അങ്ങനെ പിന്നെ എന്തെങ്കിലും സ്കൂൾ തൊറക്കുമ്പോഴോ അടുക്കുമ്പോഴോ അങ്ങനത്തെ അപ്പഴും ഒക്കെ ആയിട്ട്
ആ വിടുമ്പളൊക്കെ വാങ്ങിക്കൂടെ സ്കൂൾ കുട്ടികൾക്ക് തന്നെ വിട്ട് പോകുമ്പോ വിട്ട്
അതിന് നേരെ മുന്നിലാവുമ്പോളേ നേരെ മുന്നിലാകുമ്പോ ഓല് അവിടെ നോക്കി നിക്കും അപ്പ അങ്ങനെ കാണാതൊക്കെ പറ്റൂള്ളു
ഉം ഇവിടൊക്കെ കുട്ടികള് കാണാം ഇവിടെ എന്റെ മോനാ ഈ ചെറിയ കുട്ടികളില്ല അവിടില്ല കേട്ടോ കുറച്ചും കൂടി ഏഴ് വരയല്ലേ സ്കൂളൊള്ളൂ അവിടെയൊക്കെ മക്കൾ കാണാം രാവിലെ വരുമ്പോഴും കേറിയിട്ട് വരിക പോകുമ്പോഴും കാണാം സ്കൂളിന്റെ മുന്നിൽ സ്കൂളിന്റെ മുന്നിൽ തന്നെ സ്കൂളിൽ നിന്ന് ന്ന് കാണാം പക്ഷെ അ ത്രക്ക് സ്ട്രിക്റ്റൊന്നും കൊടുക്കണോന്നില്ല മക്കൾക്ക് വാങ്ങേണ്ട തൊക്കെ സ്കൂളില് കേറി കഴിഞ്ഞാ മാഷൻമാര് പറയണത് അതാ ഇതിന്റെ ഈ ഈ ഗേറ്റ് ക കടന്ന് കഴിഞ്ഞാൽ പോകുന്നത് വരെ പിന്നെ കടകളിൽ പോകൂല
ആഹ് അത് ഓല്ങ്ങൻ ചെൽപ്പോ കൊഴപ്പല്ല ന്നാലും ഓല് കാണാതൊക്കെ കണ്ണ് മർ ച് കാണ്ടൊക്കെ ഇതാകും വൈകുന്നേരക്കെ
ഉ ഉം ഉം അല്ലെങ്കി തന്നെ മക്കള് സ്കൂൾ പ്പ പോഉമ്പ എന്തെങ്കിലും ഒരു ഒരു ഒ രൂപണ്ടോ രണ്ട് രൂപണ്ടോ ഒക്കെ ചോയ്ക്കു അവർക്ക് എന്തേ വാങ്ങായാര്ച്ട്ട്
ആഹ് ഞമ്മളും അങ്ങനെ സ്കൂൾ പോഉമ്പ എന്തെങ്കിലു ഞമ്മക്ക് ഇവിടുന്നേങ്കിലു എത്രോ അന്നൊന്ന് ഇത്ര ഇല്യല്ലോ
അയിന് അങ്ങനെയല്ല അമ്മക്കൊക്കെർഞ എന്നും കിട്ടീ പൈസ എന്നെ സംബന്ധിച്ചെടുത്തോളട്ടോ ഇൻക്കൊക്കെ എന്നും തരുവേന് ഇപ്പത്തെ മക്കൾക്ക് അങ്ങനെ കൊടുക്കൂലല്ലോ
ബസിന് പോ ബസിന് തരു അമ്മ ബസ്ണ്ടല്ലോ ലൈൻ ബസ് അൻബേേഷ ആവും
ഉം ഉം
അപ്പൊ അയിന്ങ്ങനെ അപ്പൊ നമ്മള് ബസ്സിന് പോവാതെ നടന്ന്ക്കാണ്ട് അങ്ങനൊക്കെ മുട്ടായി വാങ്ങും
നിൻക്കൊക്കെ മുട്ടായിക്കർഞ് തര്ല്ണ്ടായിഞ്ഞി പഷേ ഞാങ്ങനെ ആലോയ്ക്കു ന്റെ മക്കൾക്കു മക്കള്ന്നു ചോ ഒയ്കൂല ന്നാലു ഞാൻ ചെൽപ്പോക്കെ കൊടുക്കു. കൊറേസൊ കയുമ്പോ അങ്ങേനൊന്ന് കൊടുക്കു ട്ടൊ. ചോയ്ക്ണില്ലെങ്കില് കൊട്ത്തോഉ വാ ങ്ങളീ വാങ്ങിക്കൊട്ടൊ മറ്റുള്ള കുട്ടികൾ വാങ്ങുമ്പോ അഹ് എന്നുല്ല ഒരു മാസത്തിലൊക്കെ രണ്ടോട്ടം അങ്ങനൊക്കെ ആയി് ട്ട് കൊടു ത്തൊ പക്ഷെ ഞാൻ ഇന്റെ ഇതിങ്ങനെ ആലോയ് ക്കു ഞാനൊക്കെ ഡയലി പൈസ വാങ്ങോയിരുന്നു. ചോയ്ക്കും ചോയ്ക്കുമ്പ തേരുന്റെ പ്പനോട്‌ വരുന്ന മുട്ടായിക്ക് പേസരീ അപ്പൊതിന് തരും. ഇല്ല ഇല്ലെങ്കിൽ നമ്മൾ സ്കൂളിന്റെ മുന്നേ അവിടെ എന്തിനെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കി വേഗോടിച്ചല്ലു. ഇക്ക് മു ട്ടായി വാങ്ങാൻ പൈസ വാങ്ങിട്ടരാ അപ്പൊ തരും ഇപ്പത്തെ മക്കൾക്കൊന്നു പ്പ ങ്ങനെ കൊടുക്കൂ കൊടുക്കൂല്ല ഓരെ പീടിയേക്ക് കേറ്റാനും പേടി
ആഹ് ഇപ്പോല്ങ്ങനെ ആഹ് ഇപ്പൊ ഓൽക്ക് പ്പൊ പൈസ കൊടുത്താത്തെനെ ഇപ്പ പറയാനും പറ്റൂലല്ലോ അങ്ങനെ
ഓര് മുട്ടായി വാങ്ങാന്നൊന്നും അറീല. ഞമ്മളൊന്നും അയ്ഞൊന്നും ഒരു പ്രശ് ച്ചൂല്ല്യേ നമ്മള് മുട്ടായി വാങ്ങാർണാ മുട്ടായെന്നെ വാങ്ങൊള്ളൂ അതെത്ര ത്തോളം കൊറേ കിട്ടും അത്രക്കും
ആഹ് പല തരും ഇണ്ടായ്ന്നല്ലോ ഇപ്പ അങ്ങനത്തൊന്നും കാണില്ല്യലേ.
ഇല്ല്യ അന്നൊ
പല മോഡലും ആ വാല റ്റ് മോഡലും ഉണ്ടായ്നല്ലോ സ്കൂളിന്റെ മുന്നില്
ഇപ്പന്നെ അധികും ചോക്ലേറ്റുകളല്ലേ വര്ന് ചോക്ലേറ്റ്
ഉം ഉം എന്താ കൂട്ടാന്?
കൂട്ടാന് ന്ന് ബീട്രൂട്ടിന്റെ ഉപ്പേരിണ്ട് ഞാൻ പറഞ്ഞിലേ ചിക്കനല്ല ബീഫിന്റെ കറി അത് ഞാൻ പറഞ്ഞ്ണ്ടാവൂല ലേ അതൊക്കെ സാദാ ചോറും
ആഹ് ഹസ്ബൻറ് എപ്പളാ വരാ
അത് ഇഞ്ഞി രാത്രിയാവും ചെല ദിവസം ഇങ്ങനെ പണി കൊറവ് അങ്ങനൊക്കെ ആവുമ്പോ ഉച്ചക്ക് ഇങ്ങനെ വരലൊക്കെ ഇണ്ട്. എന്നൊന്നുംല്ല അങ്ങനെ എപ്പളേങ്കിലൊക്കെ വര്നൊള്ളൂ ഇൻ പിന്നെന്താ ഇന്നാല് ഞാൻ വെച്ചാലോ